ആഹ് കേ
ആഹ് കേക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാരിക്കുന്നോ
അവിടെ ആ കഴിച്ച് കിടന്ന് ആ മക്കളെ മകളെ ഉറക്കി പിന്നെ ഞാനിങ്ങനെ
ആ ഞാനും കഴിച്ചു കിടന്നു മഴയാണോ
ആ മഴയാണ് പെരും മഴയാണ്
ആണോ നല്ല സുഖല്ലേ മഴ
ആ തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ആഹ് മോൾക്ക് മോൾക്ക് ചീറ്റി കിടന്നിട്ട് ഓള് എടുക്ക് മൂത്രയ്ക്കും അപ്പൊ എടുത്ത് ഇങ്ങനെ മൂത്രം ഉഴിപ്പിക്കലാണ് അവൾക്ക് അഞ്ചു വയസ്സായി പക്ഷെ എന്നിട്ട് അപ്പം ഷീറ്റ് കണ്ടിട്ട് ഓൾക്കൊര് ഭയങ്കര ചൂടായി അപ്പൊ ഇന്നോട് പറഞ്ഞ് എനിക്ക് തണു ക്കണ്ട് ഈ ഫാൻ ഇടണന്ന് അപ്പൊ ഞാൻ പറഞ്ഞ് ജഅപ്പറത്തെ റൂമ് പോയി കിടനോക്കൊ പറഞ്ഞ് ഓള് കടുക്കൂലാ അപ് അപ്പൊ ഞാ ഞാൻ ഓള് ഇന്നോടെ പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു ഷീറ്റൊക്കെ നല്ല തണുപ്പുണ്ട് മോളു ഒന്നും ചൂട്ല്ലല്ലോ ഒന്നും മഴല്ലേന്നൊക്കെ പറ ഓല്ക്ക് നല്ല ചൂട്ണ്ട്റ്ഞ്ഞ് അപ്പൊ ഞാന് പറഞ്ഞ് ഫ്രിഡ്ജീന്ന് കൊറച്ച് വെള്ളട്ത്താണ്ട് കൊടഞ്ഞേരാറ്ഞ്ഞാണ്ട് അപ്പൊ ഓൾക്ക് ഐസ് മേത്ത് വെക്കണം അപ്പൊ അയിലെങ്ങനെ പറഞ്ഞാണ്ട് ഇ ഇന്ന് ഏ ഉം അങ്ങനെ വേച്ച് വെച്ചാണ്ട് അങ്ങനാണ്ട് ഇതയാണ്ട് പിന്നെങ്ങനെ മെല്ലേങ്ങനെ ഒറക്കി കൊടുത്താ അല്ലെങ്കി ല് ഈ ടൈമായാലും ഓള് ഒറങ്ങൂല ഇങ്ങട്ട് ഇന്ന് രാ ആ ഒറങ്ങൂല ഇങ്ങട്ട് ഓള മിസ്സ്‌ ഇന്ന് മെസ്സേജ് അയച്ച്ണ് ഓള് ഇന്ന് ഉം ക്ലാ സ്ന്ന് ഒര് ഉഷാറില്ല ഒറങ്ങി ങ്ങാടിങ്ങനെ നിക്കാണ് അപ്പോ എന്താ ഇന്ന് ഇന്നലെ ഉറങ്ങി ട്ടില്ല്യാ ചോയിച്ചാണ്ട് അപ്പ ഞാൻ പറ ഞ്ഞ് ഓള് നേരം വൈകിയ ഒറങ്ങല് ഓള ഉപ്പ വന്നൊണ്ട് ഓല് ര ണ്ടാളു കളിച്ച് കുത്തർക്കും കിട്ട്ണ സ്പെൻന്റെയ്യ്ണെ നേരണ്ടാവോല്ലോ ഓ അ ഓ ഓളപ്പ ഇവിടെ ഇല്ല അപ്പൊ ഇപ്പൊ വന്നൊണ്ട് ഓള് ഓല് രണ്ട് ളും ഭയങ്കര കളിയിലാക്കരം രാത്രിയെക്കാരം ഒല്ക്ക് കളി പകല് ഓല് രണ്ടാളും ഒറങ്ങക്കാരം അവ്ടെ ചെലായത് അപ്പൊ ഓളും അങ്ങനെ ചെലായിപ്പോ അപ്പൊ ഇവിട്ന്ന് ഒറങ്ങാൻ നേരം കൂട്ടാക്ക്ണ്ല്ല അപ്പം നെയ്സെറിന്ന്ങ്ങട്ട് ഒ റ്ങ്ങാണ് അപ്പൊ ഒ ര മ് കൊറച്ചീസം മുമ്പ് രണ്ടീസം അങ്ങനെ അതേമാതിരിണ്ടായിനല്ലോ അപ്പോ ഉം മിസ്സ്‌ വിചാരിച്ച് അത് എന്തമാണെങ്കില് എ എന്തെ ങ്കിലും സുഖല്ലാത്തൊണ്ടറ്റേക്കും വിചാരി അപ്പൊ ഇന്നും കൂടി അങ്ങനായപ്പം മിസ്സ്മാര് ശ്രദ്ധിക്കുല്ലോ അപ്പ അതാണ് ആ അ പ്പോ ശ്രദ്ധിക്ക്ണോണ്ടന്നേണ് നമ്മക്ക് മെസ്സേജയ്ച്ചേ അപ്പൊ ഇങ്ങനെ ഒറങ്ങ്ണ്ട് അപ്പൊ ഞാൻ പ ഞ്ഞ് ഓള് രാത്രി നേരം വൈകിയാണ് ഒറങ്ങല് അതൊണ്ടാണ്റഞ്ഞ് വേഗം എണീക്കും മാണം ഒമ്പതേ അൻ മ്പേന് ക്ലാസ് തോടങ്ങും ചെയ്യും അപ്പൊ പ പത്ത്പന്ത്ര ണ്ടണി ആവും ഒറങ്ങാന് അപ്പൊ അതാണ് ആ ടൈമല്ലേ കിട്ടോള്ളൂ പിന്നെ വന്നിട്ട് ഒറങ്ങ്ണൊന്നില്ലല്ലോ
ആ കുട്ട്യാളെ നമ്മള് സ്കൂളില് പോണ സമയത്ത് നേരത്തെ ഒറക്കണം ഇന്നേ ബുന്ദ് കാരണം അവർക്ക് സ്കൂളി പോയിട്ട് അവരേ ശ്രദ്ധിക്കാന്ള്ള ആ ഒര് ഇത്ണ്ടാവില്ലല്ലോ അവര് ഒറക്കം തൂങ്ങിയിരിക്കും
ആ അ അതന്നെ ഇങ്ങട്ട് ഞാൻ ഇന്ന് ഇങ്ങട്ട് ഒമ്പണി ആവുമ്പോത്തിന് ഞാൻ പറഞ്ഞ് മിസ്സ് പറഞ്ഞ്ണ് ഇജ്ജ് ഒമ്പണി ആയിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ മിസ് ഇങ്ങട്ട് വിളിക്കുന്ന് പറഞ്ഞ്ണ് ഓളോടേന്നെ പറ് ഞ്ഞ്ക്ക്ണ് പിന്നെ ഞ അ അപ്പൊ ഞാൻ പറ മിസ്സ് കേള്പ്പിച്ചൊട്ത്ത് ഞാൻ പോയപ്പന്നോട് പറഞ്ഞും ചെയ്ത് മറ്റേ മിസ്റ്റ് പറഞ്ഞ് ചെയ്ത് അപ്പൊ ഞാൻ പറഞ്ഞ് ഇങ്ങനെയാണ് പറഞ്ഞ് അപ്പൊ ഇന്ന്ന്ന് വേഗം ഒറങ്ങി ഈ ഇ ഓ ഓള് വിചാ ഓല് വിചാരിച്ച്ണ പറഞ്ഞ് ചെയ്തടുത്താല് ഓലാണ്ട് വേ കടന്നോളും പിന്നെങ്ങനെ ഓളെ തട്ടി കൊടുത്താ മതി ഇന്നോട്റ്ഞ്ഞ് ഐസ് വെച്ചര്ണം പറഞ്ഞ് അപ്പത് വെച്ചെട്ത്ത് അങ്ങനെ അവ ഒറങ്ങി
അത് ചെല കു ചെല കുട്ട്യാള്ക്ക് നല്ല അവർ നമുക്ക് തോ അറീല്ല ചെല കുട്ടിക്ക് ഭയങ്കര ചൂടാണ് അവർ
ആ ആഹ് ആ ഓല്ക്കില്ലേ അത അത് ശരിയാണ് ഓല്ക്കില്ല്യാ ഓള് കുപ്പായം കഴി ക്കും എ ഏ നമ്മടെ ട്രൗസറോ അങ്ങനെന്തെങ്കിലു ഉട് ഓള് ഓള ഇപ്പന്റെ പ്രകൃതക്കാരമാണെങ്കിൽ ഓല് എത്ര ഇതായാലും ഓല്ക്ക് ഫാന് ഇടണം
അതെച്ചെ അത്ന്റെ അതിന്റെ റീസൺ ഇതാ അയിന്റെ കാരണം ചെല കുട്ടികൾക്ക് ആഹ് എപ്പഴും ചൂടാ നല്ല ചൂടായിരിക്കും കാരണം എനിക്ക് എന്റോരു ഏ ഫ്രണ്ടിന്റെ കുഞ്ഞു അങ്ങനെയാണ് ഭയങ്കര ചൂടാ അയിന്റെ പൊ അയിനെ പ്പഴും ഇങ്ങനെ വേർത്ത് ഇത്രേം മഴ ഴൊക്കെ പെയ്തിട്ട് നമ്മള് തണുത്ത് വെർച്ച് കിടക്കുമ്പഴ്‌ അവൾക് ചൂടാണ് ഫാന് വേണം അവളുടെ തലയൊക്കെ വേയർക്കും
ആ അതിന്റെ ഇന്റേം ഇത്തത്തന്റെ മോൾക്കുംണ്ട് അതേമാതിരി ഓല്ക് ഓല് ഓല് ഒരു ഫാമിലി മൊത്തം അങ്ങനെ ന്നെ ഓൽക്ക് ഏത് മഴയാലും വെയ്ലായാലും ഒക്കെ ഓൽക്ക് ഫെമ് മാണം ഇൻക്ക് പിന്നെ ആ ഇൻക്ക് പിന്നെ മയായ പിന്നെ ഫേമ് മാണ്ടാ ഞാൻന്റെ ഉ്മാന്റെതീലാ ഓലിക്ക് ഇങ്ങനെയാലും ഫേമ് മാണം ങ്ങട്ട് ഞാൻ പറിം ഓല് ഞങ്ങ ഇങ്ങട്ട് താത്ത വരുമ്പോ നിക്കാൻ വരുമ്പോ ഞങ്ങളെല്ലാവരും ഒപ്പളാക്കരം കെട്ക്കാ വർതാനം പറഞ്ഞിങ്ങനെ കെട്ക്കുമ്പോ രസല്ലേ കിട്ടണ നേരല്ലേ അപ്പൊ ഏ എന്തനിപ്പോ അപ്പൊ മയെണെങ്കില് ഓള് ഫാനിടും ഞാൻ നീച്ചാണ്ട് ഫേനോഫാക്കും ഓള് പിന്നെ കൊർചേരം ഒർക് താവുമ്പോ ഞമ്മ നമുക്ക് നല്ല തണുപ്പാകുമ്പോൾ നമ്മള് ഓഫാക്കും ഓള് പിന്നെ നീച്ചാണ്ട് ഒല് വേമറിമ് ട്ടിയാൾ വേരെ അറിമ് ചെറിയെ കുട്ടിയാള് ആഹ് അപ്പോ അത് ലെ അത് താ നീച്ചാണ്ട് വേഗം ഇടും ചെയ്യോല് ഏ ഉ കൊത്‌കട്ച്ച് ട് ഈഹ് പറഞ്കാണ്ട് അങ്ങനൊക്കെ പറ്യോല് അ ഒരു രസാണ് പക്ഷെ ഓല ശെ ശരീര പ്ര്രകൃത അങ്ങനെ ആക്കാരാ എന്താ അറിയില്ല ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ ഞമ്മക്ക് ചെലോൽക്ക് ചെറിയൊരു മഴതാല് ഓൽക്ക് നല്ല തണുപ്പ്. ചെലോൽക്ക് എത്ര മഴയ്താലും ഓൽക്ക് ആ ശരീരതത്ക്കണ്ട് ഏൽക്ണ്ണ്ടാവൂല ആക്കാര ഉം ഇനിയിപ്പം ഓര് പിന്നെ ഇപ്പൊ കണ്ടില്ലേ ചെലോല് വേം വേയർക്ക കൊണ്ട് അതൊക്കെ ഓരോ ഇതാണ് താത്തിന്റെ മോൾ അതേമാതിരി ന്നെ ഓൾക്ക്ഹ് ഇഹ് വേമ് വിയർക്കും ഉളൊന്ന് മണ്ടിയാലും പാഞ്ഞാലും ചെലേ പോയിന്യോ
ഒരു ആ ഒരു മിനിറ്റോളം സൗണ്ട് പോയായിരുന്നു ഞാൻ കട്ട ആായിട്ടില്ല പക്ഷെ ആ- കുഴപെല്ല ഹാ ഹാ കൊഴപെല്ല കൊഴപെല്ല ട്ടോ സംസാരിച്ചോളൂ ഹലോ ലോ കേക്കാവോ? ഹലോ ഹലോ ഹലോ കേൾക്കാവോടാ കേൾക്കാവെങ്കി പറയണേ ഒന്ന് സൗണ്ട് ഒന്നും